ഹലോ കേക്കാമോ
ആ കേൾക്ക്ന്ന്ണ്ട്
കേൾക്കുന്നുണ്ടോ ന്ന്
ആഹ് ഇല്ലാ ഉമ്മ ആക്കിം കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നോക്കി
ഹ് ഹ്ആണല്ലേ ഉമ്മയാണോ ചെയ്യുന്ന വട്ട് ചെയ്യത്തില്ലേ
അല്ല ഞാനിപ്പ ക്ലാസ്സൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ ഫ്രീ ആയിരിക്കാണ്
അങ്ങനെയ ഹ ഹ ഹ ഉമ്മയുള്ള- അപ്പം വേറെ ആരും വേണ്ടല്ലോ ഹ്‌ ഹ്‌
അതെ
എന്തെ ഇന്ന് സ്പെഷ്യല് നോക്കിയോ അത്‌വല്ലോം
സ്പെഷ്യല് ഇന്നിപ്പോ എന്താ ഇന്ന് നോർമലാണ് ഇന്നലെ ഞങ്ങള് സ്പെഷ്യലെച്ച് ഇന്നലെ മന്തി ആയിര്ന്ന്
അമ്മ ഉണ്ടാക്കോ മന്തി
ഇല്ല ഇല്ല പൊറത്തൊന്നു വാങ്ങും. ഞ്ഞങ്ങള് മന്തിണ്ടാക്കിയിട്ടില്ല ഞങ്ങള് ആ ബിരിയേണിയാണ് ഉണ്ടാക്കാ ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി അത്പോലെ തേങ്ങാ ചോറ് നെയ് ചോറ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കും ഈ മന്തി കപ്സ അങ്ങനെ റൈസുള്ള സാനങ്ങളൊക്കെ പൊറത്തുന്ന് വാങ്ങലാണ്
ആണല്ലേ ആ അമ്മ അം ആ ആ എന്താ ഉമ്മയ്ക്ക് യൂട്യൂബ് നോക്കി റെസിപ്പി പറഞ്ഞു കൊടുക്കു ഉമ്മയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും അവര്
ആ അ അങ്ങനെ ഇണ്ടാക്കാറ്ണ്ട് ആ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അപ്പൊ ഇ അ സ്നാക്സ് ഉണ്ടാ ആരുമിലെങ്കി ഞാന് ഹെൽപ്പെയ്യും അത് ഞാനും അത് അത് അധികം ഞാനണ്ടാക്കാറ്
ആ ഹാ ഹാ ഹാ ഉമ്മയും പഠിക്കട്ടെ മന്തിയൊക്കെ ഉണ്ടാക്കാം പറഞ്ഞു കൊടുക്ക് റെസിപ്പിയൊക്കെ ഹ്
ആഹ് ആ അതെ പക്ഷെ ഇവിടെ കൂടുതല് നോൺ വെജിനേകാട്ടിലും ഇഷ്ടം വെജിറ്റേറിയനാണ് കൂടുതല് ഉം ഇൻക്ക് കൂടുതലിഷ്ടം അതാണ് ഉം ആഹ് അതെ
പഷേ ഇപ്പഴത്തെ പച്ചക്കറിയെല്ലാം എന്താ മര്ന്നടിച്ചൊക്കെ വരുന്ന നമ്മളെ വീട്ടിലാണെങ്കി ഓക്കെ എന്ന് വേണം
ഉം. അതെ വീട്ടില്ണ്ടാക്കാണ്. നല്ലത് കൃഷിയൊക്കെ ചെറ്യേ നമ്മളുള്ള സ്ഥലത്ത് കൃഷി ചെറുതായിട്ട് നടത്ത. അതൊക്കെ. നല്ലതാണ് ഇവടെ.. ഉണ്ട്.. ടറസിലൊക്കെ ചെയ് ചെയ്യണ്‌ണ്ട് അതുപോലെങ്ങനെ ഹലോ ക്ലി. ക്ലിയർ. ഇല്ല. ക്ലീൻ. പറയിണത് ഇല്ല ഇല്ല സ്റ്റെക്കാവ്ണ്ട് പറയണേ
ആണല്ലേ. ഇപ്പഴോ-
ആഹ്. ഇപ്പൊ ക്ലിയർ
കേക്കണ്ടേ അതെ ഈ മഴയൊക്കെ ആയോണ്ട് റൈഞ്ചിന്റെ പ്രശ്നം തായിരിക്കാം. ഹ് ഹ്
ആ മഴയിണ്ട. അവടെ
ഇപ്പ ഇല്ല. രാ. എടക്കുണ്ട് പെയ്തും. മാറിയും നിക്കുന്നു
ആഹ്. അധിക സ്ഥലത്തുണ്ട് ഇപ്പോ മഴ നല്ലമഴണ്ട് ലേ. ഇവിടെ രണ്ട്. മൂന്നാലിസ് ഇപ്പൊ. മഴ. പെയ്തിട്ടേ. നല്ല. ചൂടാ
ആണല്ലേ, ഒട്ടും മഴ കിട്ടിയില്ലേ
ഇല്ല, ഇന്നലിം. ഇന്നൊന്നായിട്ടൊ. ഒട്ടും. മഴയില്ല മഴല്ലെങ്കി. എന്താ ചൂട്
ഉം, ഹം. ഇവിടെ പറയത്തക്ക മഴയൊന്നു. ഇല്ല. പേരിനൊരു. മഴ കിട്ടി എങ്കിലും. ചൂട് കൊറഞ്ഞു ചെറുതായിട്ടൊക്കെ ഉം.. ഹം
എന്നിട്ട്. നിങ്ങള്. ഫുഡൊക്കെഴിച്ചോ
ഫുഡോന്നും. കഴിച്ചില്ല. ല്ലെല്ലാം. പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു കൊറച്ച്. കഴിയണം. ഹ്ഹ്. സ്പഷ്ൽ പ്രത്യയ്ച്ച്. ഒന്നുഇല്ല ഹും, മീൻ കിട്ടി മത്തി. അപ്പൊ. അത് വറുത്തു പിന്നെ ആയിന്റെ. മുട്ട ഉണ്ടായിരുന്നു. അതും. വറുത്തു പിന്നെ കറി. വെച്ചു. പിന്നെ മാങ്ങക്കറി ഉണ്ടാക്കി.. ഉം ആ, അതോക്കത്തന്നെ
അങ്ങനെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏതാണ് ആ, ആയിട്ടുണ്ട്. വ വത്തള്. മീൻ വാങ്ങിട്ടുണ്ട്. മീൻ വാങ്ങണേ കണ്ടേ
ആ, ഹ്, ആ, ആ, എനിക്കിഷ്ടം ന്ന്. പറയുന. ചക്കപ്പുഴക്ക്ണ്ടല്ലോ അതും മീൻകറി. ചക്ക. വേവിക്കില്ലേ
ആ, ചക്ക. കൂട്ടായിങ്ക
ആഹ. നമ്മള്. മറ്റേ. ചീനിയൊക്കെ വേവിക്കുന്ന. പോലെ ഹ്‌. ഹ്‌. ഒടച്ചിട്ട് അതന്നെ. അതെ. ആഹ. അതന്നെ. അതെന്നെ ഉ. ഉം. പിന്നെ. അകി ഇട്ടു വച്ചാ കേടുണ്ടോ. വീട്ടില്. ഉണ്ടണ്ട്. വെക്കാറില്ലേ
ഓ, ഓം. കര. എനിക്ക്. ഓ. ഓൾറെഡി വെജിറ്റേിയൻ. ഇഷ്ടവോന്ന്. എനിക്ക് അങ്ങൻത്തെ. കൂട്ടാനല്ലഇഷ്ടണ് ചക്ക. അതുപോലെ. പൂള. കാവത്ത് അവിടെ അതൊക്കെ ഇണ്ട് ഒക്കെ വീട്ടില്ണ്ട്
സാനങ്ങളല്ലയോ
കാവത്തൊക്കെ. ഉണ്ട് വിടെ കാവത്തും അതുപോലെ ബീഫ് കറീ. അങ്ങനെയൊക്കെ -വെക്കാറുണ്ട്
ആഹ് ആഹ് ആ ചക്ക എന്താ ശരിക്കുണ്ടോ അതോ തീർന്നോ ചക്ക ശരിക്കുണ്ടോ അതോ തീർന്നോ
ഇല്ല തീർന്നിട്ടൊന്നും ഇ ചക്കക്ക് നല്ലോണ്ണം ഉണ്ട്
ആണല്ലേ അപ്പൊ പഠത്തേക്കൊക്ക കിട്ടി കാണല്ലോ
ഏയ് ആ് ഉണ്ട് ഇന്നലെ ഇവിടെ പൗത്തേക്ക ഉണ്ടായിരുന്നോ
ആഹ് ഹാ് മഴെ മ ആഹ ആാ ആ ആ മഴയില്ലാത കൊണ്ട് കാര്യം അല്ലെങ്കിൽ അതില് വെള്ളം കയറി മധുരമൊക്കെ
ഉം ഉം ഉം അതെ പാകത്തിനെല്ലാം മധുരമക്കെ ഉണ്ടെന്നോ ഓവർ മധുരമല്ലേനും
ഉം ഉ ഉം ഉ എന്തായാലും ചക്ക തീർന്നിട്ട് മഴ പെയ്യാൻ പ്രാർത്ഥിക്കുക
ആഹ അതെ
അ
എങ്ങക്ക് വേണ്ട ആവശ്യങ്ങൾക്കല്ല സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കണ്ട് ത തേങ്ങ അതുപോലെ ചക്ക മാങ്ങ ഉം ആ മാങ്ങ ഉണ്ട്
മാങ്ങണ്ട് എന്ത് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കുവോ
ഇല്ല ജ്യൂസ് എടിക്ക ഇക് പാഴ് നല്ല പഴുത്ത നിങ്ങങ്ങളുടെ ഇഷ്ടം ചെനച്ചത് ഉണ്ടാവല്ലോ ഒരു മീഡിയം
ആ ആ് ആ് ആ് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് അത് കേറി നെസ്റ്റോ അല്ലേ പണ്ടത്തെ ഉം പിന്നെ ഏത് മാങ്ങയാ ഏത് മാങ്ങയ ഉള്ള വെള്ളമ ആ അതാകുമ്പോ ഒരു മീഡിയം പരുവുമ്പോ നല്ലേ മധുരണ് ന്ന് വെച്ചല്ല പുളിയണന്ന് വെച്ച അല്ല അങ്ങനെ
നല്ല രസമല്ല വാങ്ങി എനിക്ക് മാങ്ങിയ ഏറ്റവും ഇഷ്ടല്ല വാങ്ങിയണത്
വെറുതെ കഴിക്കാന നല്ലേ ഉപ്പൊന്നും ഇല്ലെങ്കിലും ഇരി മഴയക്കെ ണ്ടെങ്ക അത്ങ്ങണ്ട ഉമ്മറത്തൊക്കെ ഇന്ന്
ആഹ അതെ അപ ലാസ്റ്റ് മഴ ഉണ്ടായി എന്നൊരു ചെറിയൊരു പൊതി പൊതിച്ചോറൊക്കെ ഉണ്ടായി കഴിക്കാനും ലഅന്ന് ങ്ങള്ണ്ടാക്കി പൊതിച്ചോറണ്ടാക്കി എടാ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ വാഴൻ്റെലേക്കെന്ന് ഒന്ന് വെട്ടി വാട്ടിയിട്ട് അതില് പാക്കേറ്റങ്ങൾ പൊതിച്ചവർണ്ടാക്കിയിട്ട് വീടിന്റെ മറത്തിരുന്നിട്ട് അങ്ങനൊയച്ചു ഓ രണ്ട മൂന്നാലയ്റ്റം ഉപ്പേരിണ്ടാക്കി അതുപോലെ മുട്ട ഒരിച്ചു
അല്ല മുട്ടയും ചമ്മന്തി മുട്ടയും ചമ്മന്തി അച്ചാറും ഇല്ലാത്ത പൊതിച്ചോറ് കാണ ഇല്ലല്ല
ആഹ ചമ്മന്തി അച്ചാർ പപ്പടം
ഉം അത ഉണ്ടോ ഉം ഉ ഉ
അങ്ങനെയൊക്കെ വച്ചിട്ട്
ഉം ഹ ഉ ഉ
ഉം
ആ വാടയിലടെ മണം തന്നെ മോക്കിലടിക്കുന്നു
അതെ വ വാട്ടിയിട്ട് വാട്ടിടാക്കി പാട്ടുമ്പോത്തേ പിന്ന അത് ആ കൊറച്ചുേര ഒന്ന് റെസ്റ്റ് ചെയ്യാ ച്ച്കഴിഞ്ഞട്ട നമ്മ എടുകണെന്നുണ്ടെങ്കിൽ തന്നെ അഹ് തുറക്കുമ്പോ
ഒരു സ്മെല്ലുണ്ട് കുറച്ച നേരം നീക്കി നമ്മൾ കഴിച് കഴഞ്ഞിട്ടാണെങ്കില ആ കഴിച്ച പ്ലേറ്റില് കുറച്ചു നേരം ആ സ്നെല് നിക്കയും ചെയ്യും
ഉം ഉം അതെ ഞാൻ കോളേജിലൊക്കെ പോകുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട് കൂട്ടാനും കുറച്ചേള്ള എങ്കിലും വായന്റെല വാട്ടീട്ട് അതിലിങ്ങനെ പൊതിഞ്ഞിട്ട്
ആഹാ ആഹാ ആ നമുക്ക് ഒട്ടും കിട്ടത്തില്ലല്ലോ അവിടോട്ട് തുറക്കാത്ത താമസം എവിട ആൾക്കാരോടി വരുന്ന പറ ക്ഷെ അതൊരു രസല്ലേ കയ്യിട്ട് വാരി എല്ലാരൂ ടി ഷെയ്
ഫ്രൻസിന്റെ കൂടെ
ഉം ശിപ്പോ അതിൻ്റൊക്കെ കെറവാ ഇപ്പോഴത്തെ പിള്ളേരൊന്നും മിച്ച് അങ്ങനെയൊക്കെ സ്കൂൾ ടൈമിലൊക്കെ കൊറവല്ലേ
പ്പയ്ന് പുറത്തുന്ന് പോയി ഫുഡേക്ക് വീട്ടിന്ന് കൊണ്ടോകലു ചുരു
ആണാണാണ് എല്ലാർക്കും മടി ഹി ഹി എന്തോരു ഭാരം പോലെ ചോറ് കൊണ്ടാകല്
അതെ കാൻ്റീല് ഇണ്ടാവും കോളേജിലെന്നെ റിലേറ്റിടായ കെൻ്റിനി ണ്ടാവും അവിടെ പോയി കഴിക്ക
ഉം എന്താ ഫെസിലിറ്റിയെക്കെ ഒരുപാടുണ്ടല്ലോ ഇപ്പൊ
അതെ അതെ
പണ്ടായിരുന്നു ചോറ്റുത്രത്തിലൊക്കെ ചോറോണ്ടോവണതും
എനക്ക് ഇഷ്ടാണ് എനിക്ക് ഈ ടിഫിൻ ബോക്സിനെക്കാളഷ്ടം ഇങ്ങെ അത്പോലെ പേപ്പറ് ഉണ്ടാവില്ലേ നമ്മള് ഫുഡ് ആക്കണ പേപ്പർ അതുപോലെ വയൻ്റെല അങ്ങനെ പൊതിഞ്ഞിട്ട് കൊണ്ടോണത എനികിഷ്ടം ആ അങ്ങനെ കൊണ്ടാണതാ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം അ ആവുമ്പോ ഇങ്ങനെ പിന്നെ അതല്ല നമ്മള് ടിഫിൻബോക്സിന്റെ വെയിറ്റ് ഇതാക്കും വേണ്ട ഒരു പേപ്പർ കഴിഞ്ഞാൽ നമുക്ക് അവടെ വേസ്റ്റ് ബിന്നിലിട്ടിട്ട് പോരാ.
ആഹ് ഇത് നമ്മൾ രാവിലെ കൊണ്ടോണം. പിന്നെ തിരിച്ച് ചൊമന്നൊണ്ട് വരണം. ഇതാഉമം കൊൻ പൊതിച്ചോറാവുമ്പോ കൊണ്ടായ മതില്ലോ. അവിടെ തന്നെ ബിന്നിനാത്ത് ഉപേക്ഷിക്കലോ.
അ അ അ
കഴികേംവേണ്ട
മം
പിന്നെന്താ
വേറെന്തൊക്കെയാ നീയെൻട്ട് എപ്പളാ ഫുഡ് കയിക്കണ ടൈമൊക്കെ എപ്പള
അങ്ങനെ പ്രത്യേകിച്ചില്ല. വിശപ്പിന്റെ വിളിവരണം. എല്ലാർക്കും. കൊടുത്തിട്ട് നമ്മള് ലാസ്റ്റ്. കാരണം അല്ലെങ്കിൽ അവർക്ക് നമ്മ ഒന്നച്ച് കഴിക്കനിരിക്കെങ്കിൽ അവർക്ക് പിന്നെ അത് വേണം. ഇത് വേണം. പിന്നെ ചെപ്പോക്കൊ ഒന്നിച്ചിരിക്കും അല്ലെങ്കിൽ പിന്നെ അവർക്ക് കൊടുത്തിട്ട് കഴിക്കും.
ഉം ഉം ഏ രാവിലെ എന്തായിരുന്നു.
രാവിലെ ഇന്ന് ഇഡലി, സാമ്പാറ്, ചമ്മന്തി,
ഓ
ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയതേക്ക് ചോറ് ഞാൻ പറഞ്ഞില്ലേ. ഇത്രയൊക്കെ കറികളുണ്ട് അവിടെ ഫുഡ് കഴിക്കാനങ്ങനെ ലേറ്റ് ആവോ?
ഓ ഞാൻ നല്ലോലെ ലെറ്റാകും. വീട്ടുകാരെല്ലാ നേർത്തെ കഴിക്കും. ഞാൻ ലേറ്റോകും. ഞാൻ പതിനൊന്ന് മണിക്കാണിക്കണ് ചെയ്യാം. പിന്നെ ഇൻക്ക് രാവിലെ ചായ കുടിക്കണ ഇഷ്ടോല്ല. ചായീംകടിയും കുടിക്കണ ഇഷ്ടല്ല. ആ രാവിലെ എനിക്ക് ചോറ് തിന്നണതാഷ്ടം. ചോറ് തൂമിച്ചോറ്. അല്ലെങ്കില് ഉലുവച്ചോറ്. അങ്ങനത്തെക്കയറ്റംസ് ഇല്ലേ. ഇന്ന് തൂമിച്ചോറ്. തൂമിച്ചിട്ട് നെയ്യില് തൂമിച്ചിട്ട് ചോറവാട്ടും.
കറിയൊന്നു ഇല്ലാതെ
ആഹ് അച്ചാറോ അല്ലെങ്കി മുട്ട പൊരിക്കയേ.
അതുകൊള്ളാലോ.
ഉം അങ്ങനെ രാവിലെ പൊതുവേ കഴിക്കാറ് കോളേജില് അങ്ങനെ രാവിലെ നാർത്തെ ഏഴ് മണിക്കൊക്കെ പോകുമ്പോ ഇൻക്ക് ഫുഡ് കഴിക്കാ രാവിലത്തെ കടികളൊന്നും അങ്ങനെ പോവൂല. എന്ന ചോറാണെണ്ടെങ്കിൽ അങ്ങനെ പോകും. അപ്പൊ അത് കഴിച്ച് കഴിച്ച് ശീലായിട്ട്പ്പരാവിലെങ്ങനെ അങ്ങനെഷ്ടല്ല
അതെ ആ ഹ ഹ എന്തെല്ലാം വെറൈറ്റി ചോറുകളാ ഞാൻ ആദ്യായിട്ട് കയിക്കുവാ
ആഹ തൂമിച്ചോറ് കേട്ടിട്ടില്ലെ തൂമിച്ചോറ്
ഇല്ലില്ല
ആ
ഇറ്റമറ്റേ തക്കാളി റൈസ് അതൊക്കെ കേട്ട്ട്ടുണ്ട് മൊട്ടചോ
ഇത് സാധാ നെയ്യില് നമ്മള് ഉപ്പേരിയൊക്കെ തൂമിക്കൂലേ അതുപോലെച്ചിരി ചോറ് തൂമിക്കാ ചോറ് തൂമിക്കാ ഓ നെയ്യിൽ തൂമിച്ച് കഴിക്കാ മറ്റേത് ഉലുവച്ചോറ് ചെറുപയറും ഉലിവിം ഒക്കെട്ട് ട്ട് കുക്കറിലിട്ട് വേവിച്ച അങ്ങനെക്കെ ണ്ടാക്കീട്ടാണ്
ഒ ഹോ ഹോം തന്നേ ഹെൽത്തീല് ഹെൽത്തി ആണല്ലോ ഹെൽത്തി ഫുഡാണല്ലോ ചെറുപയറ് മുരുങ്ങൊക്കെ
അ ആ എന്നാ ശരീട്ടിലേ ശരിയെന്നാ ഓക്കെ
ആന്ന ഓക്കെ ഓക്കെ